ഹലോ ആ പറയു അപ്പ എക്‌സസൈസൊക്കെ ചെയ്യുന്ന ആളാണോ? ഞാന് ആദ്യം എ ചെയ്ത് ഇരുന്നു ട്ടൊ പിന്നെ ടൈംമ് കിട്ടാതെ വരേ ക് ഈ ഒറക്കം ഹ് രാത്രി കെടക്കുമ്പം ശരിക്കും ഒർക്കം വരില്ലേ കൊറേ നേരം ചെരിഞ്ഞും മറിഞ്ഞും കെടന്ന്
ല് നോക്കിര്കോ
യാതികുന്നും ഫോണിൽ നോക്കിര്ക്കൊന്നുല്ല എ ജസ്റ്റൊന്ന്ങ്ങനെ നോക്കി അ ജസ്റ്റ് ആ ഫോണിനോട് തെറ്റിക്കെടക്കും ഞാൻ ചെൽപ്പോ. ഒർങ്ങാ കയ്യാതെ ഒർക്കം വരാതെരിക്കുമ്പ ജസ്റ്റൊന്ന് നോക്കാ അങ്ങെല്ലാതെ ഔ ഒ ഫു ഫോണ് കണ്ട് ട്ടും ഒറക്കം പോവുല എൻക് ഫധികം ഫോൺനോട്‌ താല്പര്യലാ തളാണ് ഞാന് ഫോൺല്ങ്ങനെ വീഡിയോസ് ങ്ങെ ഇല്ലല്ലാ
ആ അപ്പത്തെന്നെ അമ്മക് ഹ് ഹ് ഫോണ് തോണ്ടല് ഇൻക്കൊക്കെ ആ സമയത്തായിരിക്കു ചെൽപം വിളി ക ഞമ്മളാ കടന്നിട്ട് ള്ള ആ ഇപ്പോരെ പണി കഴിഞ് വ ര്ണ നേരം അപ്പളാണയ്ക്കാരം
ആ ഓലത് പിന്നെ ആ ടൈം ആവുമ്പയെ കഴിയും പത്തര ഒക്കെ ആവുമ്പോ വും പിന്നെ കെടക്കാനും ഇതിനൊക്കെ ൽ തൊടങ്ങും അപ്പം പിന്നെ ആ ടൈമില് വിളിക്കും ആ ഓ ഓല് കെടക്കൂല എന്താ റൂമിൽ പോയിട്ട് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും തെരക്കായിരിക്കും അപ്പം പിന്നെ വിളിക്കൂല പിന്നെ പത്തര കഴിഞ്ഞാൽ വിളിക്കൂല അപ്പങ്ങനെ വിളിക്കാൻള്ളൊരു ഓപ്ഷനൂല്ല അപ്പങ്ങനെ കെടന്നിട്ടേ ഒറക്കം വരൂല്ല ന്നാലോ ഒറങ്ങി കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ തോന്നൂല്ല അങ്ങനൊരു അങ്ങനായിട്ട് എക്സസൈസ് ഒന്നും കിട്ടുന്നില്ലാ പറയ ഞാൻ കുറച്ച് മുന്നേക്കെ ഞൻ ഡയൽ ചെയ്തിരുന്നു
ഉം ഉം ആ പിന്നെ ആ അതെ നമ്മക്ക് മെൻ മൈൻഡ് ഇതിനും എല്ലത്തിനും നല്ലതാണ് ഉം ഒക്കെ നല്ലതാണ് എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്യാ എന്നിട്ട് പിന്നെ നമ്മക്ക് ഒരു ഉം തെ ഇത്ര വ ഇത്ര സമയത്തിനുള്ളില് നമ്മള് വീട്ടിലെ പണീം ചെയ്യണം. അതായത് ഒരു പത്ത് പത്ത് മണിയാകുമ്പോക്ക് നമ്മ ക്ക് വീട്ടിലെല്ലാ പണീം ചെയ്യ അതായത് ഭക്ഷണം ഇണ്ടാക്കലും, അടിച്ചുവാരലും, തൊടക്കലും അതിലൊരു മക്കൾ ഇപ്പ മക്ക ക്കളുള്ളൊണ്ട് ണ്ട് പിന്നെ നമ്മക്ക് ക്കങ്ങനണ് കഴിയൂല ന്നാലും ഓര് എപ്പളാണ് എറങ്ങ അയ്നനുസരിച്ചൊക്കെ നമ്മളതൊരു
ഉം ഉം ക്രമീകരിക്കണം ശരിക്കും ക്രമീകരിച്ചില്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് ടൈമ് പോണ അല്ലേ നമ്മള് ഒരു ഒരു നേരം എന്താ ഇതില് ക്ലോക്കിൽ നോക്കുമ്പോ പത്ത് മണിയാണെങ്കിൽ പിന്നെ
പന്ത്രണ്ടണിയായിണ്ടാവും അതന്നെ പെട്ടെന്നാണ് ആ അങ്ങനെ എന്നിട്ട് ആ ഒരു സമയത്ത് എന്നിട്ട് നമ്മള് ഓരോ ചെയ്ത കാര്യങ്ങളും നമ്മെളെഴുതി വെച്ച ലിസ്റ്റില് പോയി ടിക്കിടണം.
ആ ടി
ടിക്ക് ഇടണം ഇത് ചെയ്തു അത് ചെയ്തു അത് ചെയ്തു പറ്റണെങ്കി ടൈമ കൂടി ആ അതെ ഞമ്മക്ക് പറ്റി ഞമ്മക്കത് അതെ ഞമ്മൾ ചെയ്തുമ്മള് ഞമ്മളവിടെ തന്നെ ഞമ്മൾ ജയിച്ചു
ഉം ജയ്ക്കും ഉം
ആ അതെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ക്കടാ ഞ ന്താണ് അയില് ബാലൻസ് ഉള്ളത് ന്തേലൊക്കെണ്ടോ നോക്കും ക അപ്പ അത് നമ്മ ള് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ നമുക്കൊരു ആ ക്രമപ്പെടുത്തി ആ കണ്ടെത്ത അതാണ് എന്റെ പരിപാടി അങ്ങനെയൊക്കെയാണ് അതുപോലെ മുക്ക് ഇത് എന്താ പറയാ നമുക്ക് ഇങ്ങനെ അത് വാങ്ങണം ഇത് വാങ്ങണം ഓരോരോ ആഗ്രഹങ്ങള് ഉണ്ടാവുമല്ലോ വ പക്ഷെ അത് ഞമ്മളിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യല്ല അത് നമ്മളൊരു പേപ്പറില് എഴുതിട്ക്കണം എഴുതി എഴുതി വെക്കണം ആ എഴുതി തന്നെ വെക്കണം ഇപ്പൊ ഇനി ചെറിയൊരു കാര്യയി വാട്ടെ എന്താ പറയാ ഒരു ഫോണെടുക്കാനോ ലാപെടുക്കാനോ എന്തെലുക്കെരു സാധനം നമുക്ക് വല്ല്യ മനസ്സിൽ ഭയങ്കര പൂതിണ്ടാവും പക്ഷെ നമ്മള തെവിടിം എഴുതിം വെക്കൂല അയ്മക്ക് നോക്കൂല അവർ അതെ അത് നമ്മളെ കൈക്ക് വരൂല്ല്യാ ആ ആഹ് ഹാ അപ്പൊ ഞമ്മളെന്തെയ്യാ ഞമ്മളത് അങ്ങനെ ഡ്രീംസ് പറഞ്ഞ് എഴുതി വെച്ചു കഴിഞ്ഞാല് ഞമ്മളെന്നും ഇങ്ങനെ അത്ക്ക് നോ ക്കുവ എന്നും തുറന്ന് നോക്കണം അത് ആ ഒരു ത് തെന്നും ങ്ങനെ ഡയലി തൊറന്നു നോക്കുമ്പോ ഞായെങ്ങനെ ഇപ്പയിത് ചെയ് ചെയ്യ ഇതിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളതൊക്കെ ഒരു ഇത് നമുക്ക് വരും അപ്പ അയിനിപ്പ എന്താ ഞമക്ക് എന്തെലുക്കെ ഒക്കെ ചെയ്യ അങ്ങനെയാണ് ഞാൻ ഈ പഠനത്തേക്ക് വരെ
അതെ ആഹ്
പിന്നെ ഇങ്ങനെ ഓരോ ബിസിനസായിട്ടും ചെയ്യും ഒരു ഇത് ചെയ്തിനു നമ്മളെ ഈ എന്താണ് തടി കുറയാൻ ങ്ങനള്ളത് അതുപോലെ വെയ്റ്റിലോ ഇതല്ലേ ഡയബറ്റി ഇപ്പൊ ഷുഗറില്ലേ
ആഹ്
ഷുഗറ് അതിനുള്ളതക്ക ഇപ്പോ ആയുർവേദത്തില് ഒരുപാട് മരുന്നുകള് ല്ലല്ലോ അതൊ ഒക്കെ ഞാൻ ഓൺലൈലായിട്ട് സെയിലെയ്തിരുന്നു
ഏ തന്നെ ഏ ആഹ് തന്നെ ആഹ അപ്പൊ കൊറെ പരിപാടികള്ണ്ട് ഇഹ്ഹ്ഹ്
കൊക്കെ കോട്ട്ണൊ
എങ്ങനെ
ഐ കോഫി ഐ പ്ലസ് ഒക്കെ കേട്ട്ണോ
ഇല്ലല്ല
ഏ അന്ന കേട്ട
ഇല്ല അതെന്താണ് സംഭവം
അത് തന്നെ നമ്മൾ ഈ ഷുഗറൊക്കെ ഉള്ളോല്ണ്ടാവുല്ലേ ന്നല്ലത് ത്ര മര്ന്നും കുട്ച്ചിട് ഒട്ടും മാറാത്തോരും അതോണ്ട് ഷുഗർ വന്ന് കിഡ്നിം വെൽതും എല്ലം ബ്രെയ് തലച്ചോറിനും മൊക്കെ കാൽനൊക്കെ അഹ്മുറിവൊക്കെ വന്ന് ആ പറ്റേ അ അത് ആ ഒര് സ്റ്റേജില് എത്തരുത് മ്മക്ക് ഷുഗറ് ള്ളോര്കും ക്ക സള്ള ന്നല്ലെ ഓൽക്കീ സൈഡ് എഫക്ട് ഒന്നും വരാത് ഇത്കാണില്ല ഒര് ഉൽപ്പന്നാണ് ഐ കോഫി അതിലെ അതിന്റെ കമ്പനി ബ്ലാഗ്ലൂരാണ് ഇൻ്റസ് വ ന്നാണ് കമ്പനിൻ്റെ പേര് ന്നമ്മളാ ക് കമ്പനീലെ ഒര് മെമ്പറാവ ഒരാളാവ
ആഹ്
എന്താണ് അയ്ന്റെ ട്രെയിനിങ് ഒക്കെ അമുക്ക് കിട്ടും എന്താണ് പ്രൊഡക്റ്റ് എങ്ങനെണ് അത് കൊട് ക്കണ്ടത് ആർക്കെക്കേണ് കൊട്ക്കണ്ടത് എപ്ലക്കേണ് കൊട്ക്കേണ്ടത് കുടിക്കണ്ടത് ക്ക മക്ക് അയ്ൻൻ്റെ ഓരോ ട്രെയിനിങ്ങള് എച്ച ൽ എസ്സെ ഇയോപ്യ ഒക്ക പർഞ്ഞാണ്ട് കിട്ടും കെ വൈ അതൊക്കെ ന്നമ്മൾ ന്നല്ലൽക്ക് കേൾക്ക മനസ്സിലാക്ക പഠിക്ക എതാലും വീട്ടിലിരിക്കേല്ല
ഉം ഉം
ആ എന്നിട്ട് അത് ഞമ്മള് അയ്ന്ള്ള ആള്കളെ കണ്ടത് ത്അ അയ്ന് അമ്മളൊരു ഗ്രൂ പ്പ് ണ്ടാക്ക്അ ഫസ്റ്റ് ഹെൽത്ത് ഗ്രൂപ്പ് ന്നൊക്കെ പർഞ്ഞ് പർഞ്ഞാണ്ട് ആ ഹെൽത്ത്കെയറിൻ്ററകൊരു ഗ്രൂ ആ പിന്ന അമ്മക്ക് സോഷ് ഷ്യൽ മീഡിയ ന്നല്ലോണം ഉപകാരം പ്പെട്ത്താം അയന് അമക്ക് ന്നല്ല ന്നല്ലെ ഉപകാരള്ള ഓരോരോ ഹെൽത്ത് ടിപ്സുകളുണ്ടല്ലോ അങ്ങൻത്തെ ടിപ്സുകൾക്ക് ക്കെ താഴെ ഞമ്മളാ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ട് മാക്സിമം അത് പ്രമോഷൻ ചെയ്യാം പറ്റും അങ്ങനെ ഷെയർ എയ്യ അപ്പ ആ ലിങ്ക് കണ്ടിട്ട് ആള് ജോയിൻ ചെയ്യും പിന്നെ നമുക്ക് പൈസ കൊടുത്ത് കാണ്ട് പ്രമോഷൻ ചെയ്യുക
ആഹ
എന്ത് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിനൊക്കെ ആളുകളുണ്ട് ഒരു നൂറ്റിൻപത് രൂപ ഇരുന്നൂറ് രൂപൊക്കെ കൊടുത്ത് വച്ചാൽ നമുക്ക് അതൊക്കെ പ്രമോഷൻ ചെയ്യാൻ പറ്റും പൈസ എടുത്താ നമ്മള ഗ്രൂപ്പില ആളുകളും കൂട്ടാൻ പറ്റി എന്നിട്ട് നമ്മള് ക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ച് കൊടുക്കാം അത് നമ്മൾ കയ്യിൽ പ്രൊഡക്റ്റ് ഒന്നും വേണ്ട നമുക്കൊരു ലിങ്ക് ഉണ്ടാവും നമ്മുടെ കമ്പനീന്റെ ഭാഗമായി കഴിഞ്ഞാല് നമുക്കൊരു സ്റ്റോർ ലിങ്ക് കമ്പനി തരും
ഉം
ആ സ്റ്റോർ ലിങ്ക് കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം നിങ്ങൾക്ന്തേലും - കണ്ട് പോയി പൊളി ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പൊണ്ണത്തടിയുള്ള ആളാണ് നിങ്ങൾക്ക് എങ്ങനെയെലും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഇത് കുറക്കണം ആ തടി കുറക്ക വയ്ക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് പിന്നെ എനിക്ക് എൻ്റെ കയ്യിലുണ്ട് അതിനുള്ള പ്രൊഡക്റ്റിൻ്റെ കയ്യിലുണ്ട് പൈസ നിങ്ങളെ കൈലുണ്ട് അങ്ങനെയാന്നുണ്ടാക്കിലെ നിങ്ങളാ അഡ്ഡ്രസ് എനിക്ക് അയച്ച് തന്നാൽ മതി നിങ്ങളാ അഡ്രസ്സിക്ക് ഞാൻ നേരിട്ട് കമ്പനിന്ന് അങ്ങട്ട് ഫാസ്റ്റ് ഈസി രണ്ട് ദിവസം കഴഞ്ഞാൽഞങ്ങളെ വിട്ട സാധനെത്തും അഹ് ചിലർക്ക് വല്ല്യ പേടിയാണ് ഇങ്ങടിട്ടോ പറ്റിക്കോ അതെന്നിട്ട് പ്രോഡക്റ്റ് അവിടെത്തി പൈസ് പൈസതരുള്ളൂന്ന് എന്നൊക്കെ പറയണേട്ട് ഇൻസക്ക ആയിക്കോട്ടെന്നും പറയും ഞമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഇത് ചെയ്യുമ്പ ഒരു ഓ ടി പി ഫോൺ ക്ക് വരും ആ ഒ ടി പി നമ്മൾവിടെ അടിച്ച് കൊടുത്താൽ പ്രൊഡക്റ്റ് കമ്പനി നിന്ന് ആയക്കോളൂ രണ്ട് ദിവസം മൂന്ന് ദിവസക്കെ ആയാണ്ട് എത്തും ചെയ്യും പിന്നെ ഓരത് കുടി ചാല് ഒരു കല്ല് ഇതണ്ടാവും
അ ആ ആ ആഹ് അങ്ങനത്തെ പ്രൊഡക്റ്റിനൊക്കെ നല്ല റേറ്റ് ഇണ്ടാവും
നമക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ അഞ്ഞൂറ് രൂപ കമ്പനി തരും ഒന്നിന് അഞ്ഞൂറ് ട്ടും. ആ അങ്ങനൊക്കെയ ഉള്ളക്കെ ഓരോരോ ഓൺലൈൻ പരിപാടികളൊക്കെ എന്റെ കയ്യില്ണ്ട്.
എങ്ങനെ
അങ്ങനത്തോക്കെ ഒരോ ഓൺലൈൻ പരിപാടിയൊക്കെ നമ്മളെ കയ്യി
ആ ആ അഹ് ശരി ഒക്കെ വേണം ല്ലെ ജീവിതത്തി ല് വിജയിക്കണങ്കിൽ നമ്മള് എല്ലാം നിങ്ങള നാ ത്ത പറഞ്ഞ പോലെ വാതിലുകളെല്ലാ വാ ട്ടി ന്നോങ്കണം ഉം മ് ശരിയാവില്ല
പിന്നെ കൊറച്ച് കഴിയുമ്പ നമ്മൾ ഇങ്ങനെ മേല
ഉം ഒന്നും ആവാൻ കഴിഞ്ഞില്ലല്ലേ ജീവിതത്തിൽ തോറ്റു പോയന്ന് തോന്നി
അതാണ് പുതിയാപ്ലമാരെ മാത്രം ആശ്രയിച്ചു നിൽക്കും പക്ഷേ ഒലക്കേ എന്തെങ്കിലും ഇപ്പൊ ഒന്നും വേണ്ട കണ്ടവര് കയ്യോ കാലോ കേടുന്ന പോരെ ആ അത് നമ്മള് ചിന്തിക്കണം
ഈ നടക്ക്ണ കാല അത്രത്തോളം നമുക്ക് തോന്നും അങ്ങനൊന്നും സംവിക്കൂല്ല
ഇല്ല അതൊക്കെ നമ്മളൊരു വിശ്വാസാണ് പക്ഷെ എന്തെങ്കിലുംക്കെ ഒന്ന് പറ്റി കഴി
റ്റും ന്നള്ള് നമ്മക്ക് കണ
ആ അപ്പൊ ഞമ്മള് ഇവിടെ കൊറച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തി ച്ചാല് നമ്മൾ കുടുങ്ങൂലെ അതാണ് ഇമ്മേ ഇന്റെ കുട്ടീന്ന് ബുക്ക് കൊണ്ടോയിട്ടില്ല ഒരു ബുക്ക് സോ ഫന്റെ എടേ ഞാന് മാറാ ഇതാണ് ജനൽ തൊടക്കാണേ
ഏ
വീട്ടില് എങ്ങനെ അടിച്ചലൊക്കെ കഴിഞ്ഞ്ണ് അപ്പം അങ്ങനെ അവിടിം ഇവിടെക്കെ പൊടി ഇപ്പ മഴായപ്പോ അധിക ഒരു പൊടിയാണലല്ലോലേ
മഴയാവുമ്പളോ അതെന്ത് പൊടി ആ കറുത്ത കുത്ത് കുത്ത് പോലെ ഇങ്ങനെ പൂപ്പല്‌ പോലെ വരുന്ന്ണ്ട് എൻക്കും തോന്നി ഇന്റെ ഗ്ലാസ്മലൊക്കെ ഇണ്ട്
എന്ന അയിന് ഞാൻ ഇങ്ങനെ തൊടക്കാണ് നല്ലോണം ഇണ്ട്
അതെ മഴ തുള്ളി തട്ടി
ഒരു പൂപ്പലാണ് ഉം ഉം അപ്പൊ അതിങ്ങനെ തൊടക്കാണ് മറ്റേ ഒരു വേറെ ടിഷ്യൂ പേപ്പർ ഇണ്ടല്ലോ നമുക്ക് കെയ്കാൻ പറ്റ്ണെ
ആ അത് വാങ്ങിച്ചോ ഓൺലൈന്ന് ആ ആഹ് ആഹ് വീട്ടിൽ വാങ്ങിച്ചിരുന്നു നൂറ് പ്രാവശ്യം ഒന്നന്നെ നൂറ് പ്രാവശ്യം ഉപോഗിക്കാന്നോ
അതന്നെ അത് പിന്നെയും കഴുക ഉം പിന്നെ യൂസ് ചെയ്യാ ആ അതെന്നെ അതാണ് അപ്പൊ അതുകൊണ്ട് സുഖണ്ട് ഞാൻപ്പോ വാങ്ങിച്ചിട്ടുള്ളൂ ഉ